ഹലോ സുഖാണ് എന്തൊക്കെണ്ട്.
ആഹ അവിടെ ഇവിടെ എല്ലാർക്കും സുഖാണ് പിന്നെ എന്താണ് സ്പെഷ്യലെന്ത്
ഇന്ന് സ്‌പെഷ്യ സ്പെഷ്യല് സ്പെഷ്യലായിട്ടൊന്നും കാര്യമായിട്ടുണ്ടായില്ല ചോറ് മത്തങ്ങാ ശ്ശേരി പുപ്പടം അച്ചാറ് മീൻ വറത്തത്
ഇവിടെ ഏയ് മത്തി മുളകിട്ടത് മത്തി പൊരിച്ചത് പിന്നെ ബീറ്റ്റൂട്ട് ഉപ്പേരി അത് മോളാണ് ചെറിയ കുട്ടിയാണ് അം
പിന്നെ വേറെന്തൊക്കെയാ പറ അഹ് എന്താണ്
എത്ര മക്കളണ്
ഒരാള്
ഒരാളാ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ മോളാണല്ലേ എന്താ പഠിക്കയാണോ മോള്
ഇല്ല ഇല്ല കുഞ്ഞു കുട്ടിയാ
കുഞ്ഞുകുട്ടി ലെ
ഉം
പിന്നെ എന്തൊക്കെയൊണ്ട് മഴയല്ലേ അവിടെക്കെ
ഇവിടെക്കെ നല്ല മഴ ഇണ്ട് അവിടെ മഴയില്ലേ
അവള് നല്ല മഴയാരുന്നു ഇപ്പച്ചിരി ഒന്ന് മഴ കൊറഞ്ഞു നിക്കാ അല്ല മഴയാരുന്നു
ഇവിടേം നല്ല മഴയാണ് മഴയും കാറ്റും
ആഹ് കാറ്റും ഭയങ്കര കാറ്റാണ്
ആഹ് ഭയങ്കര കാറ്റാണ്.
ഏഹ് ഈ മാ ആറ് മാസം തുടങ്ങിട്ട് പിന്നെ കാറ്റ് ഒണ്ടാര്ന്നെങ്കിലും ഇപ്പം ഒള്ള കാറ്റാണ് ഭയങ്കര കാറ്റ്. പൊർത്തേക്ക് അറങ്ങാൻ പറ്റെയ്ന്ന് അത് തൊടങ്ങി കഴിഞ്ഞാൽ
നല്ല കാറ്റാണ്. ഉം നിങ്ങെൾ എന്തെങ്കിലും മാധ്യമായിറ്റ് നോവലായിറ്റ് എന്തെങ്കിലും വായിക്കെൽ ഇണ്ടോ?
ഏയ് ഞാൻ അങ്ങനെയൊന്നും വായ്
ആഹ് ചെറ്പ്പത്തിലായ് ഞമ്മെൾ ചെറുപ്പത്തിലാവുമ്പം ഞമ്മെക്ക് എല്ലാ നോവെലും കാര്യങ്ങളൊക്കെ
ആഹ് വായിക്കുവായിരുന്നു ആഹ് പണ്ടൊക്കെ വായിക്കുവാര്ന്ന് ഇണ്ടെങ്കിലും ഇപ്പ അതിനൊ ന്നുള്ളൊരു ടൈമും ഇല്ല നമ്മ്ക്ക് അയിനുള്ളൊരു ക്ഷമെ ഇല്ല
ടൈമ് ഇല്ല്യാത്തൊരു പ്രശ്ണും പിന്നെ കുട്ട്യോളെ നോക്കണം. ഏഹ്
വായിക്കാറ് ഇണ്ടോ?
ആഹ് ഞാ വായിക്കാറൊക്കെ ഇണ്ട് മനോരമ അങ്ങനെ ഒക്കെ വായിക്കാറുണ്ട് ഞാൻ കുട്ടിയാൾ ഒറങ്ങ്ണ സമയെത്ത് മാത്രം കിട്ടെങ്കിലും നോക്കോള്ളു
ഉം ഉം കുട്ടീനെ നോക്കെലെന്നെ ഒര് പണി ഇണ്ട്
ഏഹ് ആഹ് കുട്ടിയാളെ നോക്കലോ അട്പ്പെത്ത് ഇള്ള പണിം ഒക്കെ നോക്കെണ്ടെ ആഹ് ഇവെര് ഒര് മണി രണ്ട് മണി വെരെ പണിയെന്നെ ആണ് അത് കെഴിഞ്ഞാൽ പിന്ന കുട്ടിയാളെ ഒറക്കായി കുട്ടിയാക്ക് ഭക്ഷണം കൊട്ത്തോ ഒർക്കും ഓക്കയിറ്റ് കുട്ടികൾ അങ്ങനെ
ഉം
മോള് ഒറങ്ങിയോ
മോളിപ്പം ഒറക്കാണ് മോള് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ എറങ്ങിയത് ഇതു ആയിട്ട് അല്ലെങ്കി നടക്കൂല്ല ഉം ആരോടൊന്നും സംസാരിക്കാൻ പറ്റില്ലാ അതിനെടക്ക് കരച്ചിലും ബെഹളവും പ്രശ്നങ്ങളോക്കെയാണ്
എത്രായി മോൾക്കിപ്പ എത്രായി
മോൾക്ക് കുഞ്ഞൂട്ടിയ രണ്ടു വയസായിട്ടേ ഉള്ളൂ
രണ്ട് വയസ് ആയിട്ടുള്ളൂ എന്റെ മോൾക്കും തന്നെ രണ്ടു വയസ്സ് ആയിട്ടുള്ളൂ
രണ്ട്് വയസ്സ ണ്ടായ പറയാാലോ ഒന്ന് പറഞ്ഞട്ടല്ലോ എന്തായിരിക്കും അവസ്ഥന്ന് ഒരു ഫ്രീ ടൈം കിട്ടൂല്ല
മൂ രണ്ട ആൺകുട്ടികോളൾ ആയിരുന്നു പഠിക്കയാണ്
എനിക്ക് ഉം പിന്നെ വേറെന്തൊക്കെയാണ് വേറെ എന്തൊക്കെയാ വീട്ടി എന്താ ചെയ്യാ?
വീട്ടില് ഞാന സ്റ്റാറ്റസ് വർക്ക് വെക്കുന്നുണ്ട് വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു സ്റ്റാറ്റസ് വക്കായിട്ട് ഇങ്ങനെ
ആ ശരി ആ ആ ഉം ഫുഡൊക്കെ നന്നായിട്ട് വെക്കുവോ
ആഹ ഫുഡ് ഒക്കെ വെക്കും കുഴപ്പമില്ല നിങ്ങളൊക്കെ വെക്കോ ഫുൊക്കെ വെക്കോ
ആഹ് ഞാനും ഇപ്പ തന്നെയാണ് വെക്ക നേരത്തെ ഒന്നും ഞാൻ വെക്കൊന്നും ഇല്ലായിുന്ന ഇപ്പൊ പിന്നെ ഫുഡൊക്കെ വെച്ച് പഠിച്ചു
ആഹ ഞാനും അതന്നെ ആദ്യൊന്നും കല്യാണം കേഴിക്കണം മുന്നൊന്നും ആന ഫുഡ് ഉണ്ട് വല്ലാതെ നമ്മള് പഠിക്കുന്ന കാലല്ലേ അപ്പൊ പഠിപ്പിലന്നെയായിരുന്നു പിന്നെന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ആണ് ഫുഡും കാര്യമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കല്ലോ
അതേനെ എനിക്ക അങ്ങനെൊന്നും അറിയില്ല ഞാൻ യൂട്യൂബ് നോക്കി
ഞാന അതന്നെ യൂട്യൂബിലൊക്കെ നോക്കിട്ടൊക്കെ തന്നെ ഇണ്ടാക്കാനൊക്കെ ചെയ്യണം
പിന്നെന്തോ ഭാഗ്യത്തി വച്ചതൊക്കെ ശെരിയാവുന്നുണ്ടെന്നേള്ളൂ അത് ശരിയായി ശരിയായി ശരിയായി റെഡി ആയി അ തന്നെ എല്ലാം വെക്കും പിന്നെ എങ്ങോട്ടും കുട്ടികളെ കൊണ്ട് എങ്ങോട്ടും പോവാറന്നില്ലേ
ഏ പോവരൊക്കെ ഇണ്ട്
ഉം
അസ് ഇവിടല്ലേ അസ് വിദേശത്ത
നിങ്ങള ഹസ്സ് എവിടെ നാട്ടിലള്ളാണോ
ആ് നാട്ടിലുണ്ട്
ആഹ
നാട്ടിലുണ്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന അതുകൊണ്ട് കൊഴപ്പില്ല അതുകൊണ്ട് വൈകുന്നേരൊക്കെ ആയി കഴിഞ്ഞാൽ കുഴപ്പില്ല ഞാൻ ഫ്രീ ആകും കുറച്ചു സമയം ഓടിന്നള്ളൂല്ലോ
ആ
വെയില ഉളച്ച് വരുന്നുണ്ട്
ആഹ് ഇല്ല ഇവിടെ വെയിലില്ല ഭയങ്കര മഴയാണ്
ഇ ഇപ്പ മഴ രാവിലെ തൊട്ട് മഴയായിരുന്നു ഉച്ചയായപ്പോ മഴ കുറച്ചൊന്ന് നിന്നിട്ടുണ്ട് ഇപ്പൊ ചെറുതായിട്ട് വെയില് വരുന്നുണ്ട് പക്ഷെ രാത്രിയിലൊക്കെ ഭയങ്കര മഴയാണ്
ആഹ അവിടെ ഭയങ്കര മഴയ ഇപ്പ രാവിലെ മുതൽ തുടങ്ങിയന്ന് മഴ
ഇന്നലെയ ആായിരുന്നു ഇന്ന് വേദനക്കെട്ടള്ള അപ്പുറം ഇന്നലെയ ആായിരുന്നു ഭയങ്കര മഴ
ആ അന്നലെ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഭയങ്കര മഴ ഉണ്ടട്ടരുന്നു വൈകുന്നേരം വരെ ഉണ്ടായി പിന്നെ രാത്രി അങ്ങനെ മഴ ഉണ്ടായിില്ല
വൈകിട്ട് ഇന്നലെ ഉച്ച തൊട്ട് ഭയങ്കരമായിട്ട് പെയ്ത് ഒരു എക്സ ഞങ്ങള്ൾ പുൊറത്തേക്ക് ഇറങ്ങീട്ട് മൊത്തം നനഞ്ഞ് അല്ലങ്കി അതുപോലെ മഴയായിരുന്നു ഇന്നല പോളിയോ കൊടുക്കണ്ട ദിവസം അല്ലാരുന്നോ
ആഹ്
പിന്നെ
പിന്നെ ഫുഡ് ഒക്കെ കഴിച്ച
ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇരിക്കിയായിരുന്നു
ഏ
പിന്നെ വൈകട്ടത്തേക്ക് എന്താ സ്നാക്സ് ചായ
വൈകിട്ട് ഇനി പൊരിക്കടി ഉണ്ടാക്കണം ഉള്ളി വടായിട്ട്
കുട്ടികള് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകായിട്ട്
ആഹ് എന്തായും ഇണ്ടാക്കണംല്ലാതെ ഒന്നും പറ്റൂല മക്കള് ഉള്ളതല്ലേ അപ്പൊ എന്തെങ്കിലും ഒര് സ്നാക്സായിട്ട് വേണം
ആഹ് ആഹ്
ആഹ്
പിന്നെ
പിന്ന
അയ്യോ മഴയില്ല ചൂട് തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ വെയില് വന്ന് കഴിഞ്ഞാൽ പിന്നെ ചൂട് കൊണ്ട് ഒരു രക്ഷയില്ല
നല്ല രക്ഷയില്ല
എന്താ ചൂട് അപ്പത് ചെറുതായിട്ടൊന്ന് വെയിയിലൊറച്ച് ട്ടുള്ളൂ പക്ഷെ ഭയങ്കര ചൂട് ഞാൻ പുറത്തിറങ്ങി നടക്കുവായിരുന്നു ചൂട് സഹിക്കാൻ പറ്റത്തില്ല
ആഹ്
വേറെന്താ പിന്നെന്താ സംസാരിക്കയാ വേറെന്തൊക്കെയാ
പിന്നെ എന്തൊക്കെയാ നിങ്ങ നിക്കത്രമത്തെ പോളായി
ഞാൻ അതിനൊന്നും ചെയ്തില്ല എനിക്ക് ആ ഒരു കൺഫ്യൂഷനല് ഇരിക്കരുന്നു എന്ത് ചെയ്യണം എന്താ ക്കണംനൊന്നും അറിയില്ലല്ല ഞാൻ ഇതാന്ന് അറിയില്ല ഞാൻ ഇതിപ്പോ കോള് പ്രതീക്ഷിക്കാതെ വന്നതാണ് അടുത്തങ്ങ് സംസാരിച്ചതാ ഒന്ന് നോക്കിട്ടൊന്ന് ല്ല എന്ത് പറയാ എനിക്കൊന്നും അറിയില്ല ഇപ്പൊ ഒന്നാത്തെ കാര്യം നമ്മൾ ആ ഒരു ട്ടച്ചു വിട്ടിരിക്കല്ലേ ഫാമിലി ലൈഫ് അങ്ങനെ കാര്യങ്ങള് ചെയ്ത് വയ്ക്കോണ്ടിരിക്കല്ലേ അയിനിടക്ക് എനിക്ക് എ ണം എങ്ങനെയാ ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ
ആഹ്
പിന്നെ എങ്ങും എങ്ങും പോകാറൊന്നും ഇല്ലേ കുട്ടികളായിട്ട് ട്രിപ്പ് പോവുവോ എങ്ങും പോവാറൊന്നുല്ലേ
അച്ചൻ വിദേശത്തായതോണ്ട് ല്ല
ഉം മിസ്സ്‌ ചെയ്യൂന്നണ്ടാവും ഇല്ലേ മിസ് ചെയ്യുന്നുണ്ടാവല്ലേ
കുട്ടികൾക്കും മിസ് ചെയ്യുന്നുണ്ടാവും അവർക്കെങ്ങും പോവാനും പറ്റണില്ല
ആ കുട്ടികൾക്ക് സ്കൂളില്ല യാത്രപോവാനൊക്കെയായിട്ട് ഓന്ക് ഇപ്പച്ചീന്റെ കൂടെ പോണം
ഉം ഉം ഉം
പ്പന്തെങ്കിലും ണ്ടെങ്കില് പോവുമ്പത്തിനും ഇന്റെടുത്ത് ഇണ്ടെങ്കിലും എന്ടെങ്കിലും ആ പൈസോക്കേണ്ടെങ്കിലേ പോകാൻ പറ്റുവൊള്ളൂ അല്ലെങ്കിൽ എവടക്കും പോകാൻ പറ്റാത്തൊരു ഉം
മൂന്ന് പേരല്ലേ
ആ മൂന്ന് രണ്ടാൻകുട്ടിം മൂന്നാമത്തെ പെൺകുട്ടിം
ഉം വേറെ ആരാ വീട്ടിലുള്ളെ ഹെൽപെയ്യാൻ
ആ വേറെ ഇമ്മിമ്മ് ഇപ്പിം മാത്രോള്ളു
അത്രേയൊള്ളൂ ഉം ഇവിടെ വേറെ ആരും ഇല്ല ഞാൻ മാത്രെ ഉള്ളൂ ഞാനും ഹസ്ബൻഡും കുട്ടി മാത്രേ ഉള്ളൂ ഉം ഏയ്
ഉമ്മ ഇപ്പയില്ലേ വീട്ടില്
അവരൊക്കെ നാട്ടിലാണ് ഞങ്ങള് മാത്രം ഞങ്ങള്മാത്രം
ഇങ്ങൾ കഴിച്ചില്ലാ
ഹലോ
ലോ നിങ്ങള് നാട്ടിലന്നല്ലേ
ഹലോ
ഹലോ
ആ പറയ്
നാട്ടിലല്ലേ അല്ല വിദേശ്
വേറെ സ്ഥലത്താ നാട്ടിലല്ലാ പിന്നെ അപ്പൊ ശരി ഞാൻ വിളിക്കാം അങ്ങട്ട് വിളിക്കാം
ഓക്കെ